ആഹ് നേരത്തെ ഞനെ ഇവിടെ പാല് കൊണ്ടര്നെ ആള് വന്നിരുന്നു അതാ ഞാൻ വെച്ചെ ആഹ് പാല് അകത്ത്ക്ക്‌ ഇട്ത്തെക്കെട്ടെ ജാരിച്ചിട്ട് അങ്ങനെ വെച്ചേ പിന്നെ എന്താണ് എന്നിട്ട് ഇനിയിപ്പം ഉം എന്താ പരിപാടി ഇനിയിപ്പ സ്കൂളൊക്കെ തുറക്കാനായി വെക്കേഷനെക്കെ അല്ലേ അവ തില് ഇഞ്ഞെന്താപ്പം അവധി ക എ
ആഹ് സ് സ്കൂളൊക്കെ തൊറക്കാനായി ഇഞ്ഞിപ്പം അയിന്ള്ള ഒരുക്കായി
കാരണം നമ്മൾക്ക് ഇനി അടുത്ത നമ്മളെ വല്യര്ന്നാളും വലിയ പെരുന്നാളും ആയിലെ
ആ വല്യര്ന്നാ കൊപ്പായി ഇനിപ്പോ അത് കഴിഞ്ഞാഞ് കുട്ട്യേക്ക് ഓലെ സ്വാതന്ത്ര്യം കഴിഞ്ഞ്
ആഹ് അന്നെ മക്കളെ പഠിപ്പിക്കലും ഔ ആലോചിച്ചൂടാ സത്യമാ ഈ മക്കളെ ക്കാളും വർക്കാണ് പേരെ മാത ഓല ആ ഇല്ലേ എല്ലാ സ്കൂള് ന്തോര് വർക്കാണ് നമ്മളെ മ്മക്ക് ഇങ്ങട്ട് വർ ക്ക് വിടാണ്
അതന്ന
പ്പ് നോക്കിയില്ലെങ്കിലായാലും
പിന്നെ വർക്ക് ചെയ്യാൻ പറ്റൂല്ല വാട്സപ്പിൽ എപ്പോഴും നമു ക്ക് ഇത് വേണം അ ഞമ്മ ഒന്നും അറിയില്ല കു ട്ടികൾക്കക്ക് ചോദിച്ചാൽ കുട്ടികൾക്ക്
ആ വീട്ടുപ തിന്റെ ഇടയിലുള്ള ഏ ഇത് കാര്യങ്ങളൊക്കെ ആകുമ്പോ മക്കള് ചിലപ്പോ നമ്മള് മെസ്സേജ് ഒക്കെ നോക്കാൻ വൈകിയാലൊക്കെ
ആഹ അതെന്നെ
ട്ടാണ് ഞാനിങ്ങനെ വിചാരിക്കും മക്കള നമ്മള് അവിടുക്ക് ഓ പറഞ്ഞയച്ചാ പിന്നെ ആ വർക്ക് അവിടന്ന്ന്ന ചെയ്യുന്ന സിസ് ഷ്ടം വരണല്ലേ
ആ അതന്നെ ഇപ്പൊ ചെല സ്കൂളൊക്കെ അങ്ങനെയുണ്ട്
ക്ഷെ ആദിക്ക് ഇപ്പ നമ്മള് പടിക്കണ സമയത്ത് പണ്ട ണ്ട് കാലത്തൊക്കെ ഇപ്പ നമ്മള് പഠിപ്പി പഠിക്കുമ്പോന്നും അങ്ങനത്തെ പ്രശ്നം ഇല്ലായിരുന്ന ലോ നമ്മളന്നെ പഠിക്ക നമ്മളൊപ്പം ഉമ്മമാര ഓല് അങ്ങനെ ഇരുന്ന് പഠിപ്പിച്ച് അങ്ങനെ ഒരു സം അല്ലായിരുന്നല്ലോ
ആഹ ഇപ്പൊ ഓരോട് പറഞ്ഞെങ്കിൽ ചെയ്യും അല്ലെങ്കില്ല അങ്ങനെയാണല്ലോ പിന്നെ ഇപ്പോൊകൊറോണ കാലത്ത് ആ ഫോണും ഇതൊ പാടങ്ങനെ ആയിട്ടി ഫോണിലരുന്നു അങ്ങനെ അതിന് ശേഷണ ഇങ്ങനൊക്കെ ആയത് എല്ലാരും ഇങ്ങനെന്നെ വലിയോരും ലൊക്കെ കുട്ടിയോളും
ആഹ അതെ അതെ പിന്നെ ഇപ്പം വന്നാലേപ്പം ഇപ്പൊ കൂടുതൽ ആൾക്കാരും ഇനിപ്പോ നമ്മളെ കാര്യം പോലെയല്ല പക്ഷെ പൊതുവേ സ്ത്രീ വീട്ട ഉമ്മാരൊക്കെ ജോലിക്ക് പോണോല് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വീട്ടില് വരുമാനല്ലോലാണല്ലോ
ആഹ
ആ അല്ലെങ്കി പഠിക്കാൻ പോകുന്നോരും ആ പഠിക്ക അല്ലെങ്കിൽ പഠിക്ക ഇപ്പ ഇപ്പ പഠിക്ക്ണോല് ക്കണ്ടല്ലോ വയസ്സും കുറെ വയസൊന്നുംപ്പോ പഠ തിന് ഇതല്ലല്ലോ
ഉം ഇപ്പ അതൊരു വിഷയല്ലല്ലോ
ആ എല്ലാരും പഠിക്കാൻ പോവയാണ് കാരണം എന്താച്ചാല് ഒരു വീട്ടിലെ ചെലവ് ഒരു ഒരു ഭർത്താവിന് മാത്രല്ല രണ്ടാളുംപാടെ ഉണ്ടെങ്കി മാത്രമേ ആ ചെലവ് അത്ര
ആ അപ്പ അത്ര ഇല്ല അതന്നെ ഒരാളോട് ഒറ്റക്കന്നും പ്പോങ്ങനെ താങ്ങാ കല്ലുലോ കുട്ടിയാളെ വിദ്യാഭ്യാസം പിന്നെ ഇൻ ഓഡിബിൾ
ചെലവുകളും ചെലവുകൾന്ന് പറയുമ്പോ തന്നെ ഇപ്പൊ ഓരോ സാധനത്തിന് വില കൂടി ഇപ്പോ കറണ്ട് ബില്ല് കൂടി ഗ്യാസ് എല്ലാ കാര്യത്തിനും വില കൂടിയല്ലോ
ഉ അതന്നെ എല്ലാത്തിനും വെല കൂടി
നിങ്ങക്ക് കറന്റ്‌ബില്ല് കൂടിക്ക്ണ് കറണ്ട് ബില്ല് നല്ലോണ്ണം കൂടിക്ക്ണ് കൂടീക്ക്ണോ? ഓ അവിടെത അപ്പ എത്ര വരല്?
ഇവിടെ സാധാരണ ഒരു ആയിരത്തി അഞ്ഞൂറ് കഴിഞ്ഞ പ്രാവശ്യം ആയിരത്തി ഇരുന്നൂർ ആയിർന്നു ഉം ആയിരത്തി ഇരുനൂറ്
ആ ഞങ്ങൾക്ക് അറുനൂറ് രൂപൊക്കെ വരല് ഇ ഇപ്രാവശ്യം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്
ആ അപ്പൊ ഒന്നാമത് ഇതാണ് ചൂടൊണ്ട് പ്പോല്ലാർക്കും എസിതൊക്കെതു
ന്നാ ഏസിക്കൊന്നും തണുപ്പോ ഇല്ലാണ്
ആ ഏസി ഫാനൊന്നും ഇതില്ല ഒക്കെ ചൂടാ
ച്ച് തണുപ്പില്ലല്ലോ ചൂടാകാൻ അത്രയും തണുപ്പില്ല മ് പക്ഷെ എന്താ ചെയ്യണെ
എന്താ ചെയ്യുന്ന കാലാവസ ഇപ്പം നല്ല ചൂടല്ലേ ന ആ മഴ കിട്ടിയ ത് അതിന് ശേഷം പ്പൊ അധികം ചൂട്. അതായത്
ഏ ആ പക്ഷെ രണ്ടിസം കുറെ അങ്ങനെ ചെറുങ്ങനെ മഴപെയ്തിട്ടും കാര്യല്ല. ആ അതെ അയെഅതുപോൽ ചൂടല്ലേ
അതന്നെ ചൂടങ്ങനെ കൂടി ചൂട് പൊറത്തന്നെ ചൂടാവും പിന്നെ അല്ല അവ്ത്തന്നെ ചൂടാ
അതെ എന്തായാലും പിന്നെ നി സ്കൂള് തുറക്കലും ഒക്കെ അവധി ഒക്കെ പാടെ കഴിയുമ്പോക്കും ഈ ചൂടുംഅ ഒകെ പെട്ടെന്നാണ്ട് കഴിഞ്ഞു പോകും നി ഇനിപ്പ ദിവസം ണ്ടാവൂല ആ നി പ്പം പെരുന്നാള് പെരുന്നാക്കുള്ള ഡ്രസ്സ് കാര്യങ്ങള് സാധനം വാങ്ങല് പിന്നെ മ
സ്കൂ തുറക്കുമ്പോത്തിനും അങ്ങനെ ആട ‌പ്പ് ആയി പോയിലെ
ഉം അത് ഭയങ്കര നി ചെലവെന്നെര്ക്കും കയ്യിലൊന്നുംണ്ടാവൂല
ഉം കയ്യിലൊന്നുംണ്ടാവൂല ഇപ്പ അങ്ങനെ അങ്ങനെ അങ്ങനെ കഴിഞ്ഞ്
ഇപ്പം പഴയ പോലല്ല നമ്മളെ കാൽ ത് ഒരു മ മക്കളൊക്കെ പണ്ടത്തെ മക്കളൊക്കെ നമ്മള കാലത്തല്ല പണ്ടത്തെ ആൾക്കാരൊക്കെ ഒരു ബാഗെന്നെ കൊറെ കൊല്ലം ഉപയോ ഉം ഇപ്പത്തെ മക്കക്ക് അതൊന്നും പറ്റൂല
പ്പത്തെമക്കക് ഒരു ഒരു കൊല്ലതെ പിന്നെതെതിൽ ഉപയോക്കാൻ മടിയ ഓൽക്ക് വാങ്ങിണല്ലോ ന്ക്ക് വാങ്ങണം
പ്പ അയ്ന് അ അങ്ങനെയാണ് ഇല്ലാത്തോലും ഇല്ലോലും അങ്ങനെയൊന്നും ഇല്ലല്ലോ
ആ അതന്നെ
എല്ലാർക്കും ഉള്ള പോലെയൻഡ് ജീവിക്കും
ആ അതന്നെ എല്ലാത്തോലാണ് അധിക് ആ ന മന അതന്നെ
അപ്പൊ പിന്നെ മക്കക്ക് ആ മക്ക പണ്ടത്തെ പോലെ ആഗ്രഹങ്ങൾ ഉള്ളിൽ അടുക്കി വെക്കണ മക്കളൊന്നൂല്യ
ഉം പിന്നെ ഞമ്മളെ പാപ്പാരും തന്നെ മ്മക്ക് കന്നെഅങ്ങനത്തെ കാലായിരുന്നല്ലോ അപ്പൊ പിന്നെ ഞമ്മളെ മക്കക്ക് ഇതേ അവസ്ഥ വരുത്തല്ലേ ന്നുള്ളരു ഇതാണ്
ആ ഓരോട് പറയാനും ഒരു കമ്മ്യൂണിക്കേഷനും ഒക്കെ നമ്മുക്കൊരു പേടി വരും ബ ഉം മ്മക്ക് ഉമ്മനോടും ബാപ്പനോടൊക്കെ ആ പപക്ഷെ ഇപ്പം പാപ്പാര് ഉം അങ്ങനക്കങ്ങട്കേക്കുക
പാപ്പാര്പറഞ്ഞ താമസ പ ഉണ്ടാവും പൈസ ഇല്ലെങ്കി ഇണ്ടാക്കി
ആ ചെയ്ത് കൊടുക്കു അതന്നെ ഓരോ ഒ കാലഘട്ട
ഓരോ കാലഘട്ട അതിനനുസരിച്ച് എല്ലാ കാര്യവും അങ്ങനെ ന്നെ
അതെ അതെ അങ്ങനെ പിന്നെ ഇനിപ്പോ എന്താ രാത്രി കൊക്കെ എന്താണ് ഫുഡ് ഒക്കെ ഉണ്ടോ? ണ്ടാക്കി വെച്ചോക്കണ്ടോ? അത് ശരി
ഇവരാതേകുട് ഒറ്റക് ഓക്ക് വയറിളക്കം അപ്പ പിന്നെ കഞ്ഞി വച്ചണ്
ഞ്ഞിവെച്ച് കൊടുക്കണം കാരണം മ്
ഇവനാണെങ്കി ചെവി വേദനി ഇന്നിപ്പോ ഡോക്ടറെ കാണിച്ചു കൊണ്ടുവന്നു
ഓ അത്ശരി എല്ലാർക്കും ഓരോ അസുഖായി
അസുഖം അസുഖ ചൂടൊണ്ടേ അതന്നെ ചൂടൊണ്ട് കുട്ടികള് വെയിലും കൊ അങ്ങനടക്കല്ലേ
ഉം എന്തായാലും
പോവണ്ടാന്ന് പറഞ്ഞിട്ട കാര്യല്ല അവക്ക് വീട്ടിൽക്കാനാവുല അല്ലെങ്കിൽ ഫു ഫോൺ കൊടുക്കണം
ആ ഫോണ മല് ഭയങ്കര കുട്ടികൾക്ക് ഭയങ്കരമായിട്ടുള്ള ഉപയോഗം അത് ഭയങ്കര പ്രശ്നമാണ് ഫോണ് കൊടുക്കരുത്തിട്ടോ
ഫോൺ കൊടുക്കരുത് അതന്നെ കാര്യായിട്ട് ന്നെഇവർക്ക് പറഞ്ഞിട്ട് മനസ്സിലാവ
ആ പക്ഷെ മനസ്സിലാവണില്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മക്കൾക്ക് ഫോൺ കൊടുക്കരുത് ഉം ന്താ ടിവി ആണെങ്കിൽ ഇപ്പ അതിന് വീട്ടില് ടിവി പൊതുവേ ടിവി കുട്ടികൾ കാണൂല പക്ഷെ ഞാന ഇവിടെ വീട്ടില് ടിവി കൊടുക്കല കാരണം ടിവി ഇട്ട് കൊടുക്ക
ആ ടിവി ആണ് ഇത് പിന്നെ നമുക്ക് നേരെ നമ്മള് കണ്ണ് ക്ക് വരൂല്ലല്ലോ മറ്റേ അടിക്റ്റാവല്ലെ കുട്ടിയേൾ
ആഹ് അതെ അത്ങ്ങട്ട് ഫോണിലിങ്ങട്ട് ഓരോന്ന്ങ്ങട്ട് കണ്ടിട്ട് പിന്നെ മക്കളും കാണ് ണതും അങ്ങൻ ത്താണ് ഇപ്പം മ ചെല ഗെയിംസ് ആയാലും
ഇപ്പ ഗെയിമ് ഇപ്പ കൊർ ച്ചിസായിട്ട് ഗെയിമ് മാത്രാ എല്ലാ ട്ട്യാളും വല്യോലും ചെറ്യോലൊക്കെ
അതെ ഗെയിമ് കളിച്ചാണ്ടെ പ്പ ന്താ പറയാ യാ ആത്മഹത്യ ചെയ്ണൊക്കെ കേക്ണോണ്ട് നമക്ക് പേടിയാണ് കാരണം ഇപ്പത്തെ കാലഘട്ടം അങ്ങനെയാണല്ലോ അയിലന്നേ ലോൺ ആപ്പുകള് കാര്യങ്ങള് ഒ ക്കണ്ട് പൈസ പോവ്വല്ലോ? ഇപ്പത്തെ ഗെയിം കളിക്കുമ്പോ- പണ്ടത്തെ പാമ്പും മുട്ടിം ഗെയിമെ നമ്മള് കളി ഓർമണ്ടോ?
ആഹ് അന്നതേ ഓ ഓരോരോ ഇതാ വണ്ടിന്റെ ഗെയിം കാറിന്റെ ഗെയിം
അതേ മ സീ ഫ സീ ഫയറോ അങ്ങനെ എന്തോ ഒരു ഗെയിംമാ അത് ആത്മഹത്യ ചെയ്യണ അങ്ങനെ ആ അതിലൊക്കെ ചില സമയത്ത് ഫോണില് പൈസ പോണണ്ട് ചില മക്കള് കൊടുത്തുമ്പ അത് ഓട്ടോ പേ ആയാണ്ട് ഫോണില് പൈസ പോകുന്നുണ്ട്-
ആ-
ഗൂഗിൾ പേ നൊക്കെ-
ന്നെ അറിയില്ല അത് പോയിക്കുവല്ല നേരെണ്ട് കയ്യേണ്ടി വരും എന്റെ ഫോണ് ആഹ അതന്നെ ആഹ്
ഫോണല്ല ഇങ്ങോട്ട് കളി ഭയങ്കരായിട്ടായിരിക്കും
കുട്ടിയൊക്കെ പറഞ്ഞപ്പോ മൂന്ന് മാസം മൂന്നു മാസല്ലേ സ്കൂൾ തുറക്കോളം ഇഞ് കുട്ടികളെ നമ്മളൊ ഒരു വീക്കന്നെ ആക്കണം
അതെ ഇ അതെ അതെ വെയിലും കൊണ്ട്
നമുക്കതാവൂലല്ലോ
മക്കളെ മക്കളെ നല്ലോ നമ്മള് ശ്രദ്ധിക്കണം കാരണം മക്കളെ നമ്മുക്ക്പ്പോഴും മക്കളേല്ലരു കണ്ണു വാണം പണ്ടത്തെ കാലഘട്ടം അങ്ങനത്താണ്.
ആ
അങ്ങനെയൊക്കെ പിന്നെ പിന്നെ എന്താണ് ഇന്നിട്ട്?
പിന്നെന്തൊക്കേന്ന് വെച്ചാ
ചായ കുടിച്ചു ചായ ഞാ ഇന്ന് പല്ല് കൊറേ നേരം ഉറങ്ങി അപ്പം ഉറങ്ങി നീച്ച് ചായ കുടിക്കും പാലും, ഭക്ഷ ഭക്ഷണം കഴിക്കാനും നേരം വൈകി ഇന്ന് മൂന്ന് മൂന്നര ആയിന് ഭക്ഷണം കഴിച്ചപ്പം പല്ല് വേദനയായോണ്ട് ഒന്ന് പ പല്ല് വേദന മാറിയിട്ടൊന്നുല്ലേന്ന് പിന്നെ എന്നിട്ട് എന്നാലും അങ്ങനെ നമ്മള് ഗർഭിണി ആയിരിക്കുമ്പോ നമ്മള് എന്തേലും കഴിച്ചല്ലെങ്കിലേ
ആ നല്ലോ വെള്ളം കുടിച്ചോണ്ട് വെള്ളം
ആ വള്ള
ഞമ്മക്കന്നെ ഇതാ
മക്കക്കും സാ ആ വെള്ളം നല്ലോം കുടിക്കണം എന്തായാലും ഞങ്ങളിവിടെ എന്താ പറയാ മുറ്റത്തൊരു വെള്ള വെള്ളരിക്ക ചെടി വെള്ളരിക്കന്റെ വള്ളി എന്തേലും എങ്ങനെ ഇണ്ടായത് പടു മോളെച്ചാണ്ട് ഉണ്ടായിന് ട്ടോ ണ്ടായിന്ന്
ഉം
വെള്ളരിക്ക ഇവിടെ വാങ്ങീട്ട് കുറെ കാലായി ഇന്ക്ക് വാങ്ങിയതെന്നെ ഓർമ്മന്നല്ല പക്ഷെ ഏതായാലും ഇനി എന്താറില്ല വള്ളം കാക്കകളൊക്കെ അങ്ങനെ ഇണ്ടാവുമ്പോ അപ്പി ഇടുമ്പോ അയിലൊക്കെ അങ്ങനെ ഉണ്ടാവല്ലോ എങ്ങനെയ വിത്ത് വന്നന്ന് അറിയില്ല ഒരു കായ് വല്ല്യ കുറച്ച് വല്ല്യതായിന്ന്
ആ അത് ശരി അങ്ങനെ ഇണ്ടായതല്ലെ എന്നാല് നമ്മ വളമെന്നും ണ്ടാകാതെ ണ്ടാക്ക്ണതല്ലേ അത്
വീട്ടിലിണ്ടാക്ക വേറെരു ടേസ്റ്റ് തന്നെയാണ് പിന്നെ വെള്ളം നനച്ച് കൊടുക്കാനും അപ്പം നമ്മള് ഉണ്ടാക്കിട്ട്
അല്ലാ ഞാന് ഒക്കെ ഒണങ്ങി പോം
അതെ ഞാനൊരു പാഷൻ ഫ്രൂട്ടിന്റെ തൈ ഇവിടെ ഇട്ടിട്ട് അത് അതിന് വളവും വെള്ളമൊന്നും അങ്ങനെ എത്താഞ്ഞ്ട്ടേ അത്ങ്ങോട്ട് പെട്ടെന്ന് ഇങ്ങട്ട് സ്പ്രെഡ് ആവണില്ല അത് പന്തലിച്ചാ നല്ല തണല്ണ്ടാവും ഉം നമ്മടെ വീടിന്റെ ഒരു സൈഡില്
ആ ഏതായാലും വീടിന്റെ അടുത്തൊന്നും കുച്ചിടണ്ട
ആ ഇപ്പൊ പാമ്പിന്റെ കേൾ..
പാമ്പിന്റെ അതന്നെ പേടിയാണ് എങ്ങനെ നമ്മ കാണൂല്ലല്ലോ നമ്മുക്ക് കാണാൻ കഴിവൂലല്ലോ
അതെ അതെ ഞാൻ ജനലൊന്നും തൊറന്നിടീലില്ല ജനലൊക്കെ ഇന്നേരകുമ്പോക്കും അടക്കും എന്നാ പിന്നെ ആയിക്കോട്ടെട്ടോ ഞാന് ഇനി സന്ധ്യയായില്ലേ ഞാൻ പിന്നെ വിളിക്കാട്ടൊ ആ ഉം
എ കുട്ട്യോളും